ഹലോ? ഹലോ?
ഹലോ? ഹലോ
ആഹ് കേക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ വിശേഷം?
ഇവിടെ മഴട്ടാ അവിടെ മഴയണ്ടോ?
ആ വിടെ മഴയാണ് രാവിലെ തന്നെ തുടങ്ങിയതാണ് മഴ.
ആണല്ലേ. ഞാൻ വിളിച്ചതേ ആ ചായ കുടിച്ച ഞാൻ വിളിച്ച തേ ഞാൻ കഴിഞ്ഞ മാസം ഒരു കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിനടുന്ന് പോയ എ ഞാൻ പറഞ്ഞില്ലായിരുന്നോ?
ആഹ് ആഹ് പറഞ്ഞിരുന്നു.
ആഹ് പ്രശ്നം ഉണ്ടായിട്ടോ അവിടെ ആ കൊച്ചിനാണെങ്കി ശീദ് അന്ത് കല്യാണം കഴിഞ്ഞപ്പഴേ കൊറച്ച് സ്വർണ്ണേ കൊടുത്തോള്ളായിരുന്നു അവടെ വീട്ടിൽന്ന് അപ്പൊ ഇപ്പം ആ ആ കൊടുത്തിട്ടുള്ള ആഹ് അപ്പൊ ഇപ്പോഴാണെങ്കിലേ ആ ചെറ്ക്കന്റെ അമ്മയാണ് പ്രശ്നം ഉണ്ടാക്കി സ്വർണ്ണം കൊ ആണെന്നും പറഞ്ഞ്
സ്വർണ കൊറ
കുറവാണെന്നും പറഞ്ഞഞ് ആ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ആ കൊച്ചിനെങ്ങ് അവരുടെ വീട്ടി കൊണ്ടാക്കി.
ആ അങ്ങനെ ഇതാ എത്ര വയസുണ്ട് കൊ ച്ചിണ് ചെറിയ കൊച്ചാണോ?
ഇരുപത്തിമൂന്ന് വയസ്സേ കാണത്തുള്ളൂ ട്ടോ
ആണോ ഇങ്ങനെപ്പ ഇപ്പ നമ്മ നമ്മുടെ നാട്ടിൽ ഇത് ഒരുപാട് നടക്കുന്നുണ്ട് ഇങ്ങനെ സ്ത്രീധന ത്തിന്റെ പേരില് ഭർത് വീട്ടുകാാര് പെൺകുട്ടിയെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട് ഇതുപോലെ
ഒണ്ട് ഈ ശ്രീത മേടി- ക്ക്ന്ന ത് നിരോധനവാണ് പക്ഷെ നമ്മെ ഈ ഉം
നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പണക്കാരെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട വീട്ടുകാാര് ചെന്നാല് അവരെ ഇട്ട് ഇടങ്ങേറാക്കുകയാണ് ചെയ്യപ്പം
അതെ അതെ ഉം ഇപ്പൊ ആ പെൺകുട്ടിടെ അച്ഛനും അമ്മക്കും പറ്റുന്നതാരിക്കും കൊടുത്തു വിട്ട അതിന്റെ കൂടാണേ ഇപ്പത്തെ സ്വർണത്തിന്റെ വില അറിയാവല്ലോ അപ്പൊ ഇത് എങ്കിൽ അന്നിട്ടാണെങ്കില് ഈ
ഒരുപാട് കൊടുക്കാൻ പോലും കഴിയൂല്ല കാരണം അമ്മാര് വെലയാണ് സ്വർണ്ണത്തിന് കൂടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കൂടുമ്പോയും
അതെ തെ വന്നിട്ടാണെങ്കിൽ ഈ ചിരക്കിന്റെ അല്ല ഈ ചിരക്കനും ആ അമ്മയ്ക്ക് കൂട്ട് നക്കുയിരുന്നു
ആ അതാണ് നമ്മളെ നമ്മളൊരു ഒരു ഏർ ആ കൂടുതലും അവരെ പറ്റി അന്വേഷിക്കാഞ്ഞാലുള്ള കുഴപ്പം ചിലത് നമ്മള ഉള്ളിൽ നടക്കുന്ന നമ്മള് പുറത്തോട്ടൊന്നും ആ ഒരു കുട്ടി പോലും അറിയലുണ്ടാവൂല
ഇല്ല ഇല്ല
നമ്മൾ പുറത്തക്ക് പുറത്തേക്ക് പുറത്ത് അവർ ആരോടെങ്കിലും ചോദിച്ചാൽ അവര് നല്ലതായിരിക്കും അവർ അവരെ പറ്റിയൊരു മോശപ്പെട്ട ഒരു ഇതും ഇല്ല ഉം പക്ഷെ ഉള്ളില് അവര് അവര് ഭയങ്കരതായിട്ട് പെൺകുട്ടികളെ ഭയങ്കരതായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുവായിരിക്കും, ചില അത് സ്ത്രീധനത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ അങ്ങനെയുള്ള പല ഇപ്പ നമ്മുടെ സമൂഹത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതെ അതെ
ഇപ്പം രണ്ടു ദിവസം മുന്നേ തന്നൊരു വാർത്തേല് ഞാൻ കണ്ടു തേ പോലെ തന്നെ ഒരു പെൺകുട്ടി ഏടെ മുടിയുടെ പേരിലാ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. മുടി കുറഞ്ഞ് എന്ന് പറഞ്ഞാണ്ട് അപ്പൊ കുറഞ്ഞു പോയതിന്റെ പേരില് ആത്മഹത്യ ചെയ്താണ്ട് ഇതൊക്കെയാണ് ഇപ്പള് നമ്മടെ നാട്ടില് നടക്കുന്നത്.
നേരത്തേ എന്തോ ഈ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ അറിയാവോ? ഉത്തരാ കൊല കേസ് മയ വിസ്മയ ആ അപ്പം
ഏ ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരില് ഭർത്രു വീട്ടുകാര് ഭർത്രു വീട്ടുകാര് ഉം ഉപദ്രവിക്കുന്നത് നമ്മടെ നമ്മളെ അവരെ അവരാ ഉം ബന്ധുക്കളോട് പറയാൻ കഴ്യൂല കാരണം അത്രയും ചെലപ്പോ പാവപ്പെട്ടവരായിരിക്കും പക്ഷെ അവരെയും എടങ്ങേറാക്കണ്ടാന്ന് വിചാരിച്ച് കുറെ നാള് ഇവരെ കൂടെ തന്നെ ഇതും സഹിച്ചു കഴിഞ്ഞ് എത്ര പേരുണ്ട്. സഹികെട്ട് ആത്മഹത്യയിലേക്ക് പോയവര്. ക്കെ.
ഞാൻ നോക്കിട്ട് ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസാ കൊടുക്കണ്ട അല്ലേ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ജോലി വരുമാനം അത് കഴിഞ്ഞിട്ട് ആകാവുള്ളു കല്യാണം അല്ലേ.
ഹലോ
ഇ പ്പഴത്തെ പെൺകുട് ട്ടികൾക്കേ വിദ്യാഭ്യാസാ കൊടുക്കണ്ടത് ഹലോ കേക്കാവോ എനിക്ക് കേ
ട്ടാവുന്നുണ്ട് വിദ്യാഭ്യാസ്
ആ
കൊടുക്കേണ്ടത്.
അവര് സ്വന്തം കാലിൽ അവർക്ക് നിക്ക്യല്ലെ ഒരു ജോലി
വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് - സ്വന്തം കാലിൽ ഒരു ജോലിക്ക് പോകാൻ ഇതാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അങ്ങനെ ഇടങ്ങേറാക്ക ക്കൂല ഇത് ജോലില് ജോലിയും ഒന്നുമില്ലാത്തവരെയാണ്, സ്ത്രീധനവും ഇല്ല, നമ്മൾ കെട്ടിച്ചു വിടുമ്പോൾ ആ ഞമ്മക്ക് കൊടുക്കാൻ കഴിയുന്നവരില്ലേ ഇപ്പത്തെ ഇതില് നമ്മക്ക് കൊടുക്കാൻ പറ്റ്ള്ളൂ.
അതെയതെ.
അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അ ചില വീട്ടുകാര് എല്ലാവരും അങ്ങനെയ ല്ല, എന്നാലും നമ്മുടെ സമൂഹത്തില് പ്പോഴുമുണ്ട്. എത്രയോ പാവപ്പെട്ടവരെ ഇങ്ങനെ ഏ ഭർ ത്ത് വീട്ടുകാര് ഇങ്ങനെ ഉപദ്രവിക്കുന്നതായിട്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ക്ക് അവരുടെ ഭർത്താവ് വരെ അവരുടെ അ അമ്മയുടെ ഭാഗത്തായിരിക്കും. അവ എല്ലാര് കൂടെ ആയിരിക്കോ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് അങ്ങനെയാണ് ആ പെൺകുട്ടി സഹി കെട്ടായിരിക്കും ആത്മഹത്യക്ക്
അതെ
കുറച്ച് ദിവസം മുന്നേ ഇതും അതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ വേറൊരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ ഇങ്ങനെ വാർത്തയിൽ കേട്ട്
ആ
സമൂഹത്തിൽ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കാണ് ഇത്
അതെ അതെ ആ ഈ ഇത്ര എനിക്ക് തോന്നുന്നു ഒരുപാട് ആത്മഹത്യയിൽ വന്നിട്ടുണ്ട് ട്ടുണ്ടെങ്കിലും ആരും ഒന്നും അങ്ങോട്ട് ഇല്ലേ ഇനി അങ്ങനെ
അതെ അതെ ശ്രദ്ധിക്ക് അവർക്ക് അത് രണ്ടു ദിവ സം കഴിഞ്ഞാൽ അത് അവര് അത് മറന്ന്
മറന്ന് പോവും പിന്നെ വീണ്ടും ഇത് ഇപ്പൊ ഞാൻ നോക്കിട്ട് ഇപ്പൊ ഉത്ര കൊലക്കേസ് വിസ്മയ ആ മരിച്ചയോക്കെ നമക്ക് നമ്മൾ വാർത്ത കേരളം മൊത്തവും അപ്പൊ അതേപോലുള്ള സംഭവങ്ങളായിരുന്നു ക്ഷേ ഇത് തുപൊലെ അറിയ
ആ എത്രയോ ഉണ്ട് ആ നമ്മള് ആ സമൂഹത്തി ത്തില് അറിയപ്പെടാത്ത എത്രയോ ഉണ്ട് നമ്മളിപ്പം ഇതന്നെ ന്യു എന്താണ് വാർത്തെലൊക്കെ കണ്ടാണല്ലോ അറിയു ന്നത് ഇങ്ങനെ ആ രോടും പറയാൻ പറ്റാ റ്റാതെ ഇതാക്കിയത് എത്രോ പാവപ്പെട്ടവരുണ്ടാവും അവർക്ക് അവരെ കയ്ൽ പൈസ ഇണ്ടാവില്ല ഇതിന്റെ പിന്നാലെ നട
അതെ അതെ അതെ പിന്നെ എന്താ ഒരു കുഞ്ക്കാ ആയിക്കഴിഞ്ഞാ ചെലപ്പോ അതിന് വേണ്ടി സവിച്ച് അല്ലേ
ആ അതെ അതെ ഒരു കുഞ് കുഞ്ഞുങ്ങള് ണ്ടാകു മ്പോ ഞങ്ങനെ കുഞ്ഞിനെ അച്ഛനില്ലാണ്ടയിപ്പൊവ് ല്ലോ ഇങ്ങനെ പോ പ്പൊ അതി കുഞ്ഞിന് വേണ്ടി സഹിച്ച് നിൽക്കുന്നവരന്നെ എത്രയോ പേരുണ്ട് ഇപ്പത്തെ സമൂഹ ത്തില്
എന്നാ കുറച്ച് പെൺകുട്ടികള് എന്തോ അതില് എതിരാ ള്ള പെൺകുട്ടികളും ഉണ്ട്ല്ലേ അവരില്ലെങ്കില് എനിക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള
കാൻ കഴിം അങ്ങനെള്ള അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് ഇപ്പത്തെ സമൂഹത്തിൽ ആവശ്യം
അതെ അതെ
ഒരു ജോലിയാണ് ഇപ്പോ പ്രാധാന്യം നമ്മുടെ സമൂ ത്തില് ഇപ്പോ ഏതൊരു പെൺകു ട്ടികൾക്കും ജോലി ഉണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടികൾ ജോലി എനിക്കൊരു ജോലി നേടിയിട്ട് മതി കല്യാണം എന്ന് പറ റയന്നന്നെ എന്ന അവർക്ക് ഇങ്ങനെ ഇത ആ ഞമ്മടെ മാതാപിതാ- കള് മാതാപിതാ ക്കള് നമ്മളത് നമ്മളെ അവരെന്ത്യ്യും ഏ കുട്ടിക്ക് ഏ ഒരു പ്രായപൂർത്തിയ ഒരു ഇതായി ആയി കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും പക്ഷെ കെട്ടിച്ചു വിട്ടിട്ട് കാര്യമില്ല അവിടെ അവര് നല്ല ഇതിലാണോ കൈയുന്ന എന്നും ബെടിം മനസ്സിലാക്കണം
ഇപ്പത്തെ മാതാപിതാക്കള് അവർക്ക് കല്യാണം അല്ല അവർക്ക് മുൻകൈ എടുത്ത് സ്
അവർക്ക് ഇല്ല ഇല്ല അവർക്കൊരു ബാധ്യത കഴിഞ്ഞു എന്നൊരു ഇതിലാണ് അവർ കെട്ടിച്ചു വിടുന്നത്
പക്ഷെ അവർ കൊടുക്കേണ്ട വെച്ചാ അവർക്ക് വിദ്യാഭ്യാസവും ഇല്ലെയ് ആ വിദ്യാഭ്യസ് ൽ നിന്നു അവര് ജോലി അവര് എന്തായാലും കണ്ടെത്തും
അതെ അതെ ജോലി ഇതൊക്കെ കണ്ടത് ഓ എന്റെ അഭിപ്രായത്തില് ഒരു ജോലി ആയിട്ടൊക്കെ കല്യാണം മതി ന്നാണ് കല്യാ കുട്ടി പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം കൊടുത്താൽ മതിന്നാണ് എന്റെ ഒരു നിഗമനം കാരണം നമ്മളെ സമൂഹ സമൂഹത്തില് ഒരുപാട് ആത്മഹത്യകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്
ഉണ്ട്ണ്ട് ഉണ്ട്
അതുകൊണ്ട് തന്നെ ഏഹ് ഇപ്പെഴേ നിരന്തര ന്യൂസ് ല് എന്നും ഇണ്ടാകും ഓരോര് രു വാർത്തേലിങ്ങനെ ന്ന് പറയുന്നത് ഞമ്മളെ അറിയാതെ എത്ര ഏഹ് എത്രണ്ണം നടന്നു പോകുന്നുണ്ട് ആഹ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ നിറ ത്തിന്റെ പേരിലും അതേപോലെ തന്നെ അന്നൊക്കെ നടന്നതന്ന മുടി കുറഞ്ന്ന് പറഞ്ഞാണ്ട് ഉപദ്രവം എങ്ങനെ എ ആ ഞാനിങ്ങനെ വിചാരിക്കയിരുന്നു ഇതൊക്കെ ഇവരെ കണ്ടിട്ടല്ലേ ഈ പെൺകുട്ടികളെ ഇവരെടു ക്കുന്നത് ആദ്യമേ കണ്ടിട്ടല്ലേ പെൺകുട്ടികളെ ഇവര്ടു ക്കുന്നത് അപ്പൊ ഇവരിക്കി കുറവൊന്നും ഇല്ലായിരുന്നോ പെൺകുട്ടികള് വീട്ടിലെ കുത്തി കഴിഞ്ഞാലാണ് അവരുടെ മുടി മുടി കുറവ് നിറം കുറവ് ന്നൊക്കെ പറഞ്ഞിട്ട് ഏ അവരെ ഒരുപാട് പീഡിപ്പിക്കുന്നത് അതുപോലെ തന്നെ പാവ പണക്കാരെ വീട്ടിൽ ചെന്ന പാവപ്പെട്ടവരെ അടിമപ്പണി ചെയ്യുന്നത് പോലെയാണ് അവിടുത്തെ എല്ലാ പണികളും എന്താണോ ഒറ്റയ്ക്കൊരു സ്വസ്ഥത കൊടുക്കൂല ചില വീട്ട
അതെ അതെ അതെ അത് കുട്ടിക്ക് ചിലപ്പം ഇ ഏറ്റവും കൂടുതല് വിഷമാവുന്നത് സ്വന്തം ഭർത്താവും
അതാണേ ആ ഒരാളെ ആ കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരൂല്ല കാരണം ആ വി വീട്ടുകാരോടും പറയാൻ പറ്റൂല ഇവര് വീട്ടുകാരോട് പറയുമ്പോ വീട്ടുകാാര് വിഷമിക്കുമല്ലോ കഷ്ടപ്പെട്ടിട്ടാവുമല്ലോ കല്യാണം കഴിപ്പിച്ച അയച്ച
അതെ
ഇനി വിഷമ ആർക്കും ഒരു വിഷമം ഉണ്ടാവേണ്ട വിചാരിച്ചട്ടാവോ കുട്ടി അങ്ങനെ ചെയ്തത്
അതെതെ
വീട്ടിൽ വന്ന് നിന്നാലും വീട്ടുകാർക്ക് മുട്ടല്ലേ ഏ അപ്പം കൊറെ പേര് അങ്ങനെ സഹിക്കുന്നവർത്രയോ നമ്മുടെ സമൂഹത്തി ഇപോയും ഉണ്ട്
ഇല്ലെങ്കിൽ പിന്നെ നമ്മള് നോക്കിട്ട് കല്യാണം കഴ്ച്ചു വി- ട്ടാലും വീട്ടിൽ പെൺകുട്ടിടെ വീട്ടുകാർ അവടെ തിരക്കണം അല്ലെ അവിടെ സു ഖവാണോ അവക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ശരി ശരി
ആ